കേക്കുന്നുണ്ടാ ഹലോ നിങ്ങൾക്ക് കേക്കുന്നുണ്ടാ
ആ ഉണ്ടല്ലേ എന്താ പണി ആ കൊഴപ്പില്ല ഭക്ഷണൊക്കെ കഴിച്ചാ പരിപാടി വെറുതെ ഇരിക്കന്നേ അങ്ങനെ പോകുന്നു വെറുതെ ഇങ്ങനെ ഇരിക്ക ഉം നിങ്ങളോ ചോറൊക്ക തിന്നോ ചോറ് തിന്നാ
ഇല്ല ഇപ്പ കഴിക്കണം
ആ ഓ അയ്ശരി ഇന്നെന്തക്കെ കറി ഉണ്ടാക്കി ഇന്നെന്തുണ്ടാക്കി ഇല്ലില്ല ഞാനി വെറുതെങ്ങനരിക്കയ ചോറ് കഴിക്കാനുള്ള സയം ആവട്ടെ രണ്ട്മണിയെങ്കിലുമാവട്ടെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇരിക്കയാണ് ഇന്നെന്തുണ്ടാക്കി
ഇന്നിവിട മീൻകറിയുണ്ട് മീൻ കറിയുണ്ട് ഉണക്ക മീൻ
ഓ ശരി അ ഒണക്കമീൻ്റെ കറിയോ ഒണക്കമീൻ്റെ കറി ഓ ശരി
ഉണക്കമീൻകറി ഇണ്ട് പയറ്തോ പയറ് തോരനുണ്ട് ചിക്കൻ ആ ചിക്കൻ കറിയുണ്ട് മോര് കറിയുണ്ട്
ഓ അയ്ശെരി മീനും കോ കോഴിയും എല്ലാം കൂടെ ആണ് മിക്സിഡ് കറികളാണല്ലേ അല്ല ഈ ഉണക്ക മീൻ എന്താ കറിയാണോ? ഹ ശരി അതെന്താ വീട്ടിലെ എല്ലാവർക്കും ഒരേ ഭക്ഷണം ഭക്ഷണം പറ്റലുണ്ടാവുലല്ലേ ഒരേ ഭക്ഷണം കഴിക്കില്ല പച്ചക്കറി കൂട്ടുന്നവരും മീൻ അങ്ങനെയാണോ മീൻ കൂട്ടുന്നവർ വേറെ
അങ്ങ അങ്ങനെയൊന്നുല്ല എല്ലാവരും എല്ലാ കറികളും കൂട്ടും
അയ് ശരി അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാവൂലെ അല്ല ഈ ഒണക്കുമീൻ എന്താ കറി വെച്ചതാണോ
ഒണക്കമീന് നമ്മള്
ഓ അയ്ശരി ഓ അപ്പൊ രസുണ്ടാവോ ര സുണ്ടാവോ അങ്ങനെ കറിവെച്ചാ വെച്ചാ ഏത് മീനാണ് ഒണക്കമീന് പലതും ഉണ്ടല്ലോ ഇല്ലില്ല ഞങ്ങൾ വെക്കാറില്ല ഇല്ല ഒണക്ക മീൻ വാങ്ങ ഒണക്കമീൻ വാങ്ങാറും ഇല്ല കറിയും വെക്കാറില്ല വാങ്ങാറുല്ല. ഇല്ലല്ല ഒണക്കുമീൻ കഴിച്ചില്ല അതല്ല ഇത് ഞാൻ പണ്ട് കയിക്കണ് ചെറുപ്പത്തിലൊക്കെ കഴിച്ചിന് ഒണക്കമീൻ ഒണക്കമീനെ പിന്നീടങ്ങോട്ട് കൊറെ നാളായിട്ട് കൊറെ വർഷങ്ങളായിട്ട് ഇപ്പ കയിക്കില്ല നാല് വർഷത്തോളയിട്ട് കഴിക്കാതായിട്ട് അതെല്ലാ ഇതെന്ത് മീനാണ് എന്നിട്ട് ഈ ഒണക്കമീന് മീന എന്ന് പറയുന്നുണ്ടല്ലോ അത് ഈ മാന്ത പിന്നെ മത്തി അങ്ങനത്തെ പലതും ഒണക്കെടുക്കുന്ന മീനില്ലേ ഇതിലേതാ നിങ്ങള് കറി വെക്കാറ്
ഇത് കഷ്ണ മീനില്ലേ നമ്മുടെ തര കഷ്ണമീനെന്ന് പറയുന്ന കണ്ടിട്ടില്ലേ വല്യ സ്രാവിനെ സ്രാവിനെക്കാലും ഒക്കെ കട്ടിയുള്ളേ കട്ടിയുള്ളൊരു മീനില്ലേ ആ നല്ല നല്ലതുപോലെ കട്ടിയുള്ള തൊലി മാത്ര
കൊറയുള്ള മീന് ഇതന്നിട്ട് നിങ്ങള് ഇങ്ങനെ അവിടെ സദ്യയിലൊക്ക വെക്കുവോ ഇങ്ങനെ
ആ സദ്യക്കൊക്കെ നമുക്ക് കിട്ടാറില്ലേ മീൻ കിട്ടാറില്ലേ ആ അതകൂട്ട് മീന്
അറിയത്തില്ല ആ അത് ശരി ആ
ഇവിടെ റേഞ്ചിന്റെ പ്രശ്ന ണ്ടോ പറയുന്നത് കേൾക്കാൻ പ്രയാസണ്ട് റേഞ്ചിന്റെ പ്രശ്നുണ്ടോ അവിടെ
ആ നല്ല ടേസ്റ്റ് ആെ അങ്ങനെ വെച്ചാൽ
റേഞ്ചിന്റെ പ്രശ്നുണ്ടോ ആഹ ഇപ്പം കേൾക്കുന്നുണ്ട് പിന്നെ അത് അ എന്നിട്ട് തേങ്ങരച്ച് കറി വെക്കും ചുവന്നുള്ളിയൊക്കെ ചേർക്കോ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കോ
ആഹ് ചോന്നള്ളി
ച ആ ചുവന്നുള്ളി ചേർത്തിട്ട് ഇങ്ങനെ അത് എന്നിട്ട് അയിലേക്ക് ഈ ചുവന്നുള്ളി തക്കാളി ഒക്കെ ഇടും തക്കാളി പച്ചമുളകൊക്കെ ഇങ്ങനെ വാട്ടിയിട്ട് അതിലേക്ക് തേങ്ങരച്ചിട്ട് ഉണക്കമീൻ ഇടാണ് ചെയ്യാറ്
ആഹ അങ്ങനെ തന്നെ നമ്മളെല്ലാം വാട്ടീട്ട്
ആഹ ആഹ
പിന്നെ അഞ്ചാമാത്തേക്ക് മുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അത് മൂപ്പിക്കും
ആഹ അങ്ങനെ വെക്കും ആ അത് ശെരി ന്നിട്ട് അങ്ങനെ ഉണ്ടാകും
ആ മീൻ മുറിച്ചിട്ടിട്ട് തേങ്ങ്യ പിന്നെ അരിപ്പൊഴിച്ച് തേങ്ങ വെറുതെ പച്ചക്ക് പച്ചനെ ആായിരിക്കും
ഉ ഓ അങ്ങനെ ആ പച്ച പച്ചയ്ക്കരയ്ക്കും നിങ്ങളിപ്പോ പണിയെടുത്ത് എത്തണ്ട് നിിക്കാണോ ആ ശരി നിങ്ങളിപ്പോ പണിയെടുത്തൊണ്ട്ക്കാണോ അടുക്കളയില് അടുക്കളയിൽ പണിയെടുതും കൊണ്ടിരിയ്ക്കാണോ
പൊട്ടിക്കായിരുന്നേ ആ കഴിഞ്ഞു എന്റെ പണികൾ കഴിഞ് അപ്പൊ കര കൂടി പൊട്ടിക്കുവാണെങ്കില്
ഓ അത് ശെരി അ ഫോണിലൂടെ കേൾക്കുന്നത് അതാണ് കേൾക്കുന്നത് നിങ്ങളെ ശബ്ദം ആ ആ അതെ നിങ്ങളെ ശബ്ദം കേൾക്കുന്നില്ല മനസ്സിലാകുന്നില്ല പറയുന്നത് റേഞ്ച നല്ല ഇഷ്യൂ ഉണ്ട് അവിടെ
ഇപ്പൊ കേൾക്കുന്നുണ്ടോ
പിന്നെ ആഹ ഇപ്പം കൊഴപ്പില്ല പണിയൊക്കെ കഴിഞ്ഞോ ഇനി ചോറ് തിന്നാനേ മാത്രമല്ലള്ളൂ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞാ
ഇല്ല കുളിക്കുന്നെ വൈകുന്നേരം ഒരു അഞ്ചുമണി
മൂന്ന് മണിക്കോ ഓ അത് ശെരി അങ്ങനെ
നേത്തെ കുളിക്കൊന്നുല്ല
ഓ അങ്ങനെ അപ്പൊ വൈകുന്നേരം ചായക്ക് എന്താ ഇണ്ടാക്കാ ഓ ചായക്കൊക്കെ എന്ത്‌ണ്ടാക്കും
ചായക്കിന്ന് പ പഴുണ്ട് ഏത്തപ്പഴം ഉണ്ട് ഇന്ന്
പഴംപൊരിയാണ് ഉണ്ടാക്കുന്നന്ന് ആ പഴം മനസ്സ് നേന്ത്രപ്പഴല്ല വലിയ പഴം പുഴുങ്ങും ആ അത് ശെരി ആ പുഴുങ്ങും ന്നിട്ട് അത് കഴിക്കൂലേ ആ അവിൽ പുഴുങ്ങീട്ട് അവിടെ എല്ലാർക്കും ഇഷ്ട്ടാവുലേ അങ്ങനെ കഴിക്കുന്നത്
മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവാന്ന്
ഞാനിവിടെ പഴക്കെ കിട്ടിയല്ലെ പഴം വാട്ടും ഇങ്ങനെ വട്ടത്തി എരിഞ്ഞാണ്ട് തേങ്ങയും പഞ്ചസാരൊക്കെ ഇട്ടാണ്ട് നെയ്യില മങ്കളൊക്കെ ഭയങ്കര ഇഷ്ട്ടാ നല്ല കഴിക്കും പഴം വാട്ടിയത് പഴം പൊരിച്ചത് തേങ്ങ പഞ്ചസാര ഏഹ നേന്ത്രപ്പഴം വലിയ പഴം തന്നെ
ആഹ് അത് ന്ന്ചെറുതായിട്ട് വട്ടത്തില അര്യോ
എരിഞ്ഞാണ്ട് വട്ടത്തി എരിഞ്ഞാണ്ട് ഇത് നെയൽ ആദ്യം ആ വട്ടത്തിൽ അരിഞ്ഞാണ് നെയ്യ്ല് ഈ പഴ ഇങ്ങനെ നിരത്തി വെക്കും അങ്ങനെ കഷ്ണം കഷ്ണം മുറിച്ച് പഴങ്ങനെ കൊറച്ചൊന്ന് വാടിയൊരു മഞ്ഞ കളറായി വരുല്ലോ കൊറച്ചൊന്ന്
ആഹ
പ് ള്ളെ കെട്ടെടുക്കുമൻ നല്ല രസമാണ് കഴിക്കാന്ള കട്ടോ ഞാന് പിന്നെ നമാര് കായ്പളം ഉണ്ടാക്കാറുണ്ടോ കായ്പളം ഉണ്ടല്ലോ നമ്മളെ പഴത്തിനെ ആ പഴം കോഴിമുട്ടൊക്കെ കോഴിമുട്ട മിക്സിയിലിട്ട് അടിച്ചിട്ട് പഴ ഇട്ടിട്ട് കുക്കറിൽ നമ്മള് കേക്ക് ഉണ്ടാക്കല്ലോ അങ്ങനെ പഴം ങ്കേക്ക്
അത്നിക്കെറ്തില്ല അത് അത്ങ്ങ്നെയാ
അതോ അതന്ന് പറഞ്ഞാല് മ്മള് ഇതേമാതിരി കൊ പഴ ങ്ങനെ ന്നാ ലുംക് കീറണ്ട് സ്ക്വയർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാ വട്ടത്തിലല്ല സ്ക്വയർ ആക്കിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപെ നെയ്യൽ വാട്ടിയിട്ട് വേറെ വെക്കും പിന്നെ തേങ്ങ കുറച്ചൊന്ന് വറ തെട്ക്കും ത്ങ്ങ വറക്കില്ല നമ്മൾ സാറിമ്പാറിനൊ ക്കെ വറ്ക്കണാ പോലെ കുറച്ച് വർക്ക അതായത് ഓവറായിട്ട് വർക്കല്ല തേങ്ങ വറുത്തിട്ട് ഒരു മൂന്ന് കോഴിമുട്ടൊക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതില് ടീമി ഗോൾ.. മുട്ടന്റെ മിക്സിലേക്ക് ഈ പഴവും തേങ്ങയും ഇട്ടിട്ട് നമ്മള് കോ കുക്കറിലോ വ അത് വേവിച്ച നല്ല പഴത്തിന് കേക്ക് കഷ്ണം മുറിക്കിനാ നമുക്ക് മുറിച്ചിട്ട് കഴിക്കാൻ പറ്റും നല്ല നല്ല രസണ അത് കായ്പോള അറിയ ഞങ്ങളവിടെ കായ്പോളന്ന കേട്ടെ ഞങ്ങൾ പറയാറ്തിന്
ആ അപ്പൊ ഈ തേങ്ങ കടിക്കാൻ കിട്ടൂല പത്തിനക്കെ
ഉുന്നക്കായ ണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉന്ന് ആ ഉന്നെക്കായ അറിയോ
മറ്റേ മൈദയിലിട്ട് പൊരിക്കി നിങ്ങണ്ടല്ലേ തേങ്ങ വിെച്ചിട്ടോ എന്താ ചെയ്ന്നേ
അടച്ചിട്ട്
ആഹ
അതിനുള്ളിലെ തേങ്ങയും പഞ്ച് സാരിയും അണ്ടിപരിപ്പ് മുന്തിരി കഴിച്ച്ടളേ
ആഹാ ഞാൻ കഴിച്ചിട്ടുണ്ട് അങ്ങനത്തെ
പി കായ കായ ഇങ്ങനെ ഉണ്ണി അ ങ്ങള് ഭയങ്കര ഇഷ്ടപ്പെട്ട വിഭവങ്ങളെ വൈകുന്നേരം ചായക്കിള്ളേ അങ്ങനെ ഒരുപാട്ണ്ട് ബ്രെഡ് പൊരിക്കുക സാധാ കോഴിമുട്ടയില രസണല്ലോ അങ്ങനെ കഴിക്കും സാധാ ബ്രെഡ് പൊരിച്ചതേ അങ്ങനൊക്കെ ഇണ്ടാക്കാറുണ്ട് കുറച്ച ഉള്ള കറി വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കി അങ്ങനെ കഴ്
ഇന്ന ന്താ കറീന്ത
മീനൊന്നും കിട്ടാനില്ല മീനൊക്കെ ട്രോളിങ്ങ് ആയീന്റ് ഇഷ് വിടെ മീൻ വണ്ടിൊന്നും വര മീനൊന്നും കിട്ടാനില്ല ഞങ്ങൾക്ക്പ്പണ്ട് ഒരു കോഴിയക ണ്ടേ ന് അത് പിന്നെ ന്നല്ല കഴിഞ്ഞു പോയിന്ന് ആഹ ഇന്ന് പിന്നെ വെണ്ടക്ക കറി മാത്രമേ ഉള്ളൂ വെണ്ടക്ക കറിയും സോയാബീന് പൊരിച്ചത് അത് റങിത് ഇല്ലില്ല വീട്ടിലാ ള് ഇല്ല ഇല്ല വീട്ടിലൊന്നും ആളില്ല മകളുണ്ട് സ്കൂളിലേക്ക് പോയി അപ്പൊ പിന്നെ ഞാൻ അതനെയുള്ളു കഴിക്കാനൊക്കെ ഞാനെന്നെ ഉള്ളു അതുകൊണ്ട് പിന്നെ കുഴപ്പല്ലേ നമ്മള് മാത്ര എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്തെങ്കിലും ഇ മീനൊ മീനൊക്കെ കഴിക്കാൻ പൂതിയുവ്ണ്ട് ഇവിടെന്നും കിട്ടാന്നിട്ടില്ലേനും മീനോന്ന് ഇനി ഉണ്ടെങ്കിലും ഭയങ്കര വില ആവും ഇവിടെ വരുമ്പോഴേ മീനെ
ആഹ പത്തി ഇരുന്നൂറ് രൂപക്കാണ് ഒരിക്കില ആ ഇവിടെ ഒരു കിലോ ച ആ ഒരു കിലോ മത്തിക്ക് മത്തിന്നാണോ പറയ ചാ ചാള ആ അതിന് ഒരു കിലോ മറ്റേ ആ ഒരു കിലോമ ആഹ ഇരുന്നൂറ് രൂപയാ കഴിഞ്ഞ ദിവസം ഞങ്ങള് ആ ഞങ്ങളിവിടെ വാങ്ങി
ആകെ കുറച്ചല്ല ഉണ്ടാവുള്ളൂ
ഒരു കിലോന്ന് പറയുമ്പോ ഉണ്ടാകും അത്യാവശ്യംണ്ട് പത്ത് പതിനഞ്ച ആ കഴിഞദിവസം മേടിച്ചിട്ട് പത്ത് പതിനഞ്ച് മീൻ്റെ അടുത്ത് കിട്ടി
ഓ ഓ ആ ശരി മ വലിപ്പുള്ള മത്തിയായിട്ട് രസ സണ്ടോ നല്ല വലിയ മത്തി നെയ്യുള്ള മത്തിയാണോ നെയ്യുള്ള വലിയ ഉണ്ട മത്തി അത് രസാല കറി വെച്ചാല് അത് നല്ലരസ പക്ഷ ചൂടില് കഴിക്കണം നല്ല രസമാണ് ആ മീന് നെയ്‌ള്ള മത്തി
അത് ഞാൻ മേടിച്ച് കഴിഞ്ഞപ്പ എന്നോട് പിന്നെ മേടിച്ച് ആള് പറഞ്ഞു കറി വെക്കണ്ടേ
പൊരിക്കാനാ എനിക്ക് ഈ പൊരിക്കുമ്പല്ല മ ത്തിലെനെയ്യ്‌ള്ള മത്തി പൊരിച്ച ലല്ലേ എനിക്ക് പാല് ചോയ്ക്കണമാതിരി ചോയക്കും എനിക്കിഷ്ടല്ല അയ്ന്റെ ചോയ പൊരിച്ചു കഴിഞ്ഞ അതിന്റെ ഇല്ലല്ലേ ഇത് നമ്മള്ഈ എണ്ണൽ ഇടുമ്പോ
ഇവര് പറഞ്ഞ പുഴമ ന്നാണ് അതിന്റെ പേര് പറയുന്നത് പക്ഷെ നല്ല ടേസ്റ്റ ആണത് കഴിക്കാന് ഞാൻ എന്നിട്ട് ചോദിച്ചോ ആ അപ്പൊ എന്നോട് പറഞ്ഞരാ പിന്നെ പൊരിച്ചാ മതി മുള്ള് കുറവന്ന പക്ഷെ മള്ളല്ല അതിന
മീനിന്നല്ലേ ഉരുണ്ട മത്തിയാണോ?
ആഹ അ ആ ആ് ഏകദേശം ഉരുണ്ട മോഡല മത്തിയാണ് എന്തൊരു ടേസ്റ്റോ ഉം നായി കോട്ടെ ട്ടോ
ആഹ ഓക്കെ